ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ഏഹ് കേൾക്കുന്നുണ്ട് അങ്ങട്ട് കേൾക്കണില്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഇപ്പൊ ഉണ്ട്
ആ എന്താ വിശേഷങ്ങളൊക്കെ
എന്ത് വിശേഷം സുഖമായിട്ടരിക്കുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്ക്കെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അവിടെയോ
ആഹ്ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ പാത്രം കഴുകല് അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങാൻ നിക്കുകയാണ്
ആ എന്താ സ്പെഷ്യൽ എന്തായിരുന്നു
ഇന്ന് അപ്പം മുട്ടക്കറി ആയിരുന്നോ
ആഹ് ആ എല്ലാർക്കും ഇഷ്ടാണോ അത്
ഹും ആഹ ഇഷ്ടമാണ് അപ്പം നമ്മള് ദോശഒക്കെ ചുടുന്നതാണ് ഇഷ്ടം ഞങ്ങൾ പൊടിയൊക്കെ അരി അരച്ച് പാരുല്ലേ സിംമ്പിളപ്പം അതരുന്നു ദോശ മക്കൾക്ക് അധികം ഇഷ്ടം എന്നാലും ഇതും കഴി
ആഹ് ഹ ഹ
അവിടെ എന്തിരുന്നു
ഇവിടെ ഇന്ന് പുട്ടും കടലക്കറി ആ അതെ ഇഷ്ടാണ് കഴ കഴിച്ചോളും അതുകൊണ്ട് പിന്നെ
ആഹ ആ എന്നും ഇതന്നെ എന്നും മാറി മാറി ഉണ്ടാക്കുവോ
ആഹ എന്നും മാറി മാറി ഉണ്ടാക്കണം ഇന്നിപ്പോ കൊടുക്കുന്നത് നാളെ കൊടുത്താല് ഇഷ്ടവില്ല
ആ് ഇവിടെ അങ്ങനത്തെെ ഞങ്ങൾങ്ങനെ മാറി മാറി ഉണ്ടാക്കും ചിലപ്പോ മുട്ടക്കാര അല്ല ഈ അപ്പ മല നൂൽപ്പുട്ട് ചപ്പാത്തി
അതെ അല്ല ഓരോ ദിവസം നമുക്ക്ങ്ങനെ എന്താ ഉണ്ടാക്ക നാളെ എന്താ ഉണ്ടാക്ക അങ്ങനെ ചിന്തിച്ചിരിക്കണ ആഹ ആഹ ആഹ അതെ
മക്കളൊക്കെ എണീറ്റോ ചായൊക്കെ കുടിച്ചോ
മക്കളിപ്പം എണേറ്റു ഒരാള് നേരത്തെ എണേറ്റു കളിക്കളി തുടങ്ങി ഒരാളിപ്പോ എണറ്റ് വന്ന് കഴിച്ചൊണ്ടിരിക്കുന്നു
അ ശരി ഒക്കെ ഫുഡ ഒക്കെ സ്വന്തമായിട്ട് കഴിക്കില്ലേ
അവര് കൈ ചെറിയ ആൾക്ക് ചേല ടൈമിലൊരു ഇത് അല്ലെങ്കില് കഴിച്ചോളും
ആഹ അയ് ശെരി ഉ ആ അവിടെ കഴ ഉ് ഇവിടെ കഴിക്കും ചിലപ്പോ ഇങ്ങനെ പിന്നാക്കെക്കാര വലിയയാളൊക്കെ ൻ പറേ സുഖല്ലാത്ത മോനൊക്കെ ചെലപ്പോ പിന്നാക്കോക്കാറം അവനനെ കഴിക്കും അക്കത്തി ഇരുന്നിട്ട് അങ്ങനെ കഴിക്കും
ആ ആഹ
എന്താ അവിടെത്തെ കാലാവസ്ഥയക്കെ ഇങ്ങനെ ഇപ്പൊ
ഇവിടെ ഇപ്പ നല്ല ചൂടാണ് മഴയൊന്നുമ ഇല്ല അങ്ങോട്ടോ
ഇവിടെ ഇന്നലെ നല്ല വെയിലും ചൂടിരുന്നു ഇന്നിങ്ങനെ മൂടൽണ്ട് എന്നാ മഴായിട്ട് ഇല്ലേനും ഒരു ചു മൂടലും കൊണ്ട് ഭയങ്കര ചൂടണ്ട് മൂടിങ്ങ കൊണ്ട് ഇെ നക്കോട്ടി ഇരിക്കും
ഉം ഞങ്ങക്ക് ഒരാടാക്ക് നല്ല ഒരു ആ വല്യൊരു ചൂട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഫുള്ള് മഴയായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചു മഴക്കാലം തുടങ്ങി ഇനി ഒരു വെയിലുണ്ടാവില്ലന്ന് ആഹ് പിന്നെ അത് കഴിഞ്ഞപ്പോ വീണ്ടും സ്റ്റോപ്പ്യ്തു ഇങ്ങനെ വീണ്ടും വെയില് തൊടങ്ങി. ഈ വെയ്ൽന്ന് വെച്ചാ ഇടക്ക് വെയ്ൽ മഴക്കാറാണ്. പക്ഷേ നല്ല ചൂടുവാ പെയ്ത്ട്ടില്ല.
അത് ശെരി ആഹ് അപ്പ യ്യ് വിചാരിച്ചാ മഴ ഇല്ലെങ്കില് ഭയങ്കര ചൂടന്നെയാണേ. ഈ ഭാഗക്കെ മഴ പെയ് തണ്പ്പുണ്ടാവും പഷേ മഴഇല്ലേച്ചെ ഭയങ്കര ചൂടാണ് ഈ മൂടി നിക്കാണെങ്കിപോലും നല്ല
ആഹ് നല്ല ചൂടാ മൂടി നിന്നാലും നല്ല ചൂടാ
നല്ല ചൂടാണ് മഴ കിട്ടിയപ്പോക്കെ നല്ല ഇടിം മഴേം നല്ല ഇടിവാ ഇടിയോട്കൂ‌ടി മഴ ഇബടെ നല്ല കാറ്റും മരങ്ങളോ പൊട്ടി വികൊക്കെ ചെയ്യായിരുന്നു
ആഹ അതെ മഴ പെയ്തപ്പോ ഭയങ്കര മഴയത് ഭയങ്കര ഇടി മിന്നല് കാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്ട് ഭയങ്കരാര്ന്നു പോയപ്പം അതും എല്ലാം പോയി. ഇനിയിപ്പോ വരും മഴക്കാലം തൊടങ്ങാനായി എനിയിപ്പ എങ്ങനെ എന്താന്നൊന്നും അറിയില്ല.
സ്കൂൾ തൊറക്കലും മഴേമ്പാടെ ആയ്ക്കാരം
ആഹ് അതെ കത് രണ്ടും കൂടെ ഒരുമിച്ചാരിക്കും മി
അതെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴ്ഞൊ?
എങ്ങ എന്തോ?
ഷോപ്പിംങ്ങോക്കെ കഴ്ഞ്ഞോ ചോയ്ച്ചാ?
ഷോപ്പിംഗ് ഒന്നും കൈഞ്ട്ട്ല്ല ഇങ്ങനെ എടയ്ക്ക് വായി ഇടക്കും തലക്കും ഇങ്ങനൊക്കെ ഓരോന്ന് മേടിചോണ്ടിരിക്ക്ന്നു അവിടെയോ?
ഉം ഇവ്ടെ കഴ്ഞ്ട്ടില്ല ഇവടെഞ്പ്പൊ പെരുന്നാൾ തെരക്കല്ലേ പ്പോ?
ആഹ് ഓ ഇഞ് പെരുന്നാളാല്ലോ അല്ലേ മറ്റേ നാളെയല്ലേ പെരുന്നാള്? ആഹ് ആഹാ
ഇഞ്ഞിപ്പ നാളത്തെ കയിഞ്ഞാലേ അറിള്ളു മാ പെര്ന്നാത്തെരക്ക് കഴ്ഞ്ഞാലേ ഒള്ളൂ സ്കൂൾക്ക്ള്ളതൊക്കെ കൊറച്ചൊക്കവ്ടെണ്ട് വീട്ടില്ണ്ട് കൊറച്ചൊക്കെണ്ട്
ആഹ് ആഹാ
പ്പെഞ്ഞെന്നെയ്ക്കാരം സ്കൂള് തൊർന്ന്ട്ടായിരിക്കും വാങ്ങ.
ആഹ് ആഹ് ഇവർക്കയ്ന് എല്ലാം എത്രെയ്ണ്ടെങ്കിലും ഇവര് പറയും പുതിയത് മേടി
അതെ ഇപ്പ അങ്ങൻ തന്നേണേ മക്കൾക്കൊക്കെ പുതിയേത് പുതിയേത്കള് കിട്ടണംന്നാ
നമ്മളൊക്കെ ഒര് വർഷം ഞാനൊക്കെ ഒര് വർഷം ത്ര ഇദ് എല്ല കൊറേ വർഷങ്ങള് ഉപയോഗിച്ച സാനം ഇവർ
അതെ ഇഞ് ഞമ്മടെ ആ കാലഘട്ടം അല്ലല്ലോ ഇപ്പം മക്കക്ക് ഓരോന്ന്ങ്ങനെ കാണു അല്ലേ ഫോണ്ക്കൂടിങ്ങനെ മോഡല് മോഡല് ഇങ്ങനെ കാണല്ലേ വര്ണെത്. അപ്പവർക്ക് ഉം ഉം അവർക്ക് പൈസണ്ടോ ഇല്ലേ അങ്ങനെള്ളതൊന്നും ഇല്ലല്ലോ ഓർ
അതെ അതെ അവർക്ക് പറയാ കിട്ടാ അത്രതന്നെ പഷേ കൊറേ
പ്പ യുണിഫോമോക്കെ പുതിയത് ഇവ്ടെണ്ട് പഷേ അതൊന്നും ഇപ്രാശം വാണ്ട. ഇപ്രാശം വേറെ പുതിയതന്നെ വാണംന്ന് പറഞ്ഞിട്ടേ രണ്ട് കൂട്ടം എട്‌ത്ത്ക്ക്ണു. അതാണ്പ്പം
ഇവ്ടെ പിന്നെയിപ്രാശം യൂണിഫോം മാറ്റ ഫുള്ള് മാ റ്റായോണ്ടെ എന്തായാലും എട്‌ക്കണ്ട വന്നു ആഹ് ആഹ്.
പിന്നെ മോന് വല്യ മോന് സ്കൂളിലാക്മ്പോ അവ്ടെ രണ്ട് മൂന്ന് തരം യൂണിഫോമാണ് അവ്ടെ പിന്നെ ഹോ സ്പെഷ്യലി സ്കൂളാകൊണ്ട് ഒന്നിച്ച് കിട്ടും. ഓരോ ശ ഗ്രൂപ്പാളെ വകിം ഉം. അല്ല അവ്ടെ ഹോസ്റ്റൽല്ല് നിക്കാണവന്
ആണ്ലേ?
അവ്ടെ ഹോസ്റ്റലും സ്കൂളും പാടെള്ളെ അപ്പൊ ഓന് ഞങ്ങക്ക് ഇവ്ട്‌ന്നൊക്കൊര്പാട് പോവാണ്ട്. പത്ത് എണ്ണൂറ് രൂപ വാണം ഓട്ടോക്ക് പോവാനേ അപ്പൊ ഡെയ്ലി കോണ്ടോര്ല് നമ്മക്ക് നട ക്കൂല അയ്ന് ആൾക്ക് വണ്ടി സൗകര്യങ്ങളും വണ്ടിയൊന്നും ഇല്ല ഞമ്മക്ക്. വര്ത്തലാണ് അവ്ടെ നിർത്തിട്ട് രണ്ട് മൂന്ന് വർ ആഴ്ച്ച ചെൽപ്പോ നിക്കും ചെലപ്പോ ഒരാഴ്ച കയ്യുമ്പതന്നെ എന്തേലും അസുഖായിനേ ഓല് കൊണ്ട്രാ മ് പറിം അപ്പ അങ്ങിം കൊട്രും ഇഞ്ഞ്പ്പൊ ആ പക്ഷേ മഴ പെയ ആഹ് ഇല്ലല്ല അഹൊന്നും പ്രശ്നെല്ല ആഹ് ഇപ്പൊ കൊഴപ്പല്ല ഇപ്പോന് കൊറേ വർഷങ്ങളായി പോക്കൊടങ്ങീട്ടാവും ഇക്ക്പ്പൊ കൊഴപ്പൊന്നുല്ല.
ആഹ് ആഹ് ആഹ് ആഹ്
ട്ക്ക്ണൊന്നുല്ല്യ ഇപ്പഞ്ഞവടെപ്പോ ജൂണില് ഒന്നാം തി സ് കൂളൊക്കെ തൊർക്ക്ണ്ട് പഷേ ഓൽക്ക്പ്പ ഈ കാലാവസ്ഥെടെ പ്രശ്നം കാരണേയ് ഇപ്പൊയി മഴൊന്നും ഇല്ലാത്തോട്ട് വെള്ളം തല്ലത്രേപ്പൊ അപ്പം വെള്ളല്ലാത്തോണ്ട് ഞ്ഞ് ഓ ഉം ഹോസ് വെള്ളത്തിന്റെ പ്രശ്നെണ്ട് അപ്പൊഞ്ഞ് ഹോസ്റ്റല് തൊറക്കാൻ കൊറച്ചും കൂടി വൈകുന്നാണ്പ്പൊ ന്ന്പ്പോ പറഞ്ഞിക്ക്ണത്
ആണോ? നിങ്ങക്കെവിടിയൊ വീട്ടിലോ വെള്ള പ്രശ്നൊണ്ടോ? ഹലോ
ല്ല ഇല്ല്യ വീട്ടില് പ്രശ്ന വ ആഹാ
ആഹ് ആഹ്
ജലനിധി വള്ളം ഞങ്ങ്ക്ക് വെരും അപ്പൊ ഞങ്ങ്ക്ക് വീ ട്ടില് പ്രശ്നെല്ല വള്ളത്തിന് വീട്ടിലിഷ്ടം പോലെ വള്ളണ്ട്. വേനൽക്കും വർശത്തൊക്കെ വള്ളണ്ട് ഓന്റെ സ്കൂൾ ആ ആ സ്കൂളിൽ അങ്ങനെല്ല സ്കൂളില് എപ്പളും ങ്ങനെ മ ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ് നല്ല മഴേണെങ്കിലും പിന്നെ കഴിഞ്ഞ പ്രാശൃം ഓലെ സ്കൂളില് കുട്ടികൾക്കൊക്കെ മഞ്ഞപ്പിത്തായിട്ട് മഴക്കാലത്ത് രണ്ട് മൂന്ന് മാസം അടച്ചിട്ട്ക്കേരുന്നു.
ആണോ?
ആഹ് അങ്ങനൊക്കെയ്ള്ള പ്രശ്നം കൊറേ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പ പകര്ണിടെ അസ് കല്ലേ
ആ അതയതെ അത് വേഗം പകരും.
ആഹ് അപ്പൊ അത്കാരണം രണ്ട് മൂന്ന് പേര് അങ്ങനത്തെ കുട്ടികൾക്ക് അത്ര പ്രതിരോധ ശേഷി ഉണ്ടാവൂലല്ലോ
ആ അതെ അവർക്ക് വേഗം പിടിക്കും
ആഹ് വേഗം അസുഖം വരും അപ്പം
ഉം
ഒ രണ്ട് മൂന്ന് മാസം അടച്ചിട്ടിക്കേരുന്നു ഇപാവശ്യം തൊറക്കുമ്പോ തന്നെ വെള്ളല്ലാന്ന് ന്നൊക്കേണ് പറയ്ണ് ഇഞ്ഞ്പ്പോ എന്താന്നറീല്ല ഉം അവിടെ മക്കളൊക്കെങ്ങനെ ഉം? ഉം ആഹ് പ്പൊ പിന്നെ ഞമ്മളത്തെ കാലം പോലെല്ല മഴ തൊടങ്ങിയാലും നല്ല മഴേണെങ്കി സ്കൂളിനൊക്കെ അവധി ഒടുക്കും അങ്ങനത്തെക്കൊരിതല്ലേ ഏ പണ്ടൊന്നും അങ്ങനല്ലല്ലോ ഏ ആഹ്
നമ്മളൊക്കെത്ര നനഞ്ഞാണെങ്കിലും പോയ്ക്കോണ്ടിരിക്കണം.
പോയ്ക്കൊണ്ടിരിക്കണം അന്നൊന്നും ഒരവധിണ്ടാവൂല്ല ലീവുണ്ടാവൂല മഴേയ് ഉം അങ്ങനെല്ലേരുന്നു
ആ അതെ ഇപ്പൊ പിന്നെനി നമ്മളന്നത്തെ പ്പോത്തെ കാലാവസ്ഥേ ഒറെപാട് പ്രശ്നങ്ങളല്ലേണ്ടാവുന്ന് മഴക്കാലാണെങ്കികൂടി മഴ തൊടങ്ങുമ്പളേ ഓരോരോ പ്രശ്നങ്ങൾളായിക്കൊണ്ടിരിക്ക ആഹ് എന്തൊക്കെസ് പ്പത്തെ നമ്മടെ പോലത്തെ പ്രതിരോധ ശേഷി ഇപ്പത്തെ കുഴകുട്ടിയേൾക്കുല്ല വേഗം വേഗസുഖങ്ങളിങ്ങനായി
ഖങ്ങൾ വരും ചെയ്യും പിന്നെ പലേ തര അസുഖങ്ങളാണ് പകരുന്ന അസുഖങ്ങളും അല്ലാത്ത അസുഖങ്ങളുന്നർറഞ്ഞ മാരി പിന്നെ ഓരോ അപ അപകടങ്ങളുതും അതും കൂടുതലാണ് ഉ ഉ ആഹ് കൂട്തലാണ് അന്നൊക്കെണ്ടങ്കിലും ഞമ്മക്ക് അറിയ്ണില്ലല്ലോ ഇന്ന്പ്പോ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാതും നമക്ക് അറിയാലോ
അതെ
ഉം അ അങ്ങനെള്ള ഇതേളുണ്ട് ഉം
വേനലാകുമ്പോ വേറെ പ്രശ്നങ്ങള് മഴേവു
അതെ മഴയാവുമ്പോ വേറെ പ്രശ്നങ്ങള്
ഓഹ് പ്രതീക്ഷിക്കാത്ത ടൈമിലൊക്കെല്ലേ ഓരോന്ന് സംഭവിക്കുന്നത്
പ്രതീക്ഷിക്കാത്ത ടൈമിലൊക്കെണ് ഓരോന്ന് വെര്ണത്
ഉം
ആഹ്
ഇപ്പൊ മഴയാണേലും പേടിയാ മഴക്കാലം വരുവാന്ന് പറയുമ്പഴും പേടിയാ
അഹ് പേടെന്നെണ് നല്ല ആഹ് ന്തസ് സംബയ്ച്ചാർല്ല എല്ലാ വിധത്തിലും പേടിയാണെ കാറ്റും മഴയും ഇടി അധികം വന്നാലും അങ്ങനിം പേടിയാണ് പിന്നെ വള്ളപ്പൊക്കവും കാര്യങ്ങളും അത്
അതെൻ നിങ്ങ്ക്ക് വെള്ളം കേറുന്ന പ്രദേശം ആണോ?
അല്ല ഞങ്ങക്ക് വള്ളെന്നുംകേറൂല ഞങ്ങളെതാഴെ റബ്ബറും പാടത്തിന്റെക്ക തന്നെയാണ് പക്ഷേ എന്നാലും അങ്ങനെ റബറും വെള്ളൊന്നും കേറൂല റബറും കാര്യങ്ങളും മരങ്ങളൊക്കെ ഇള്ളതെന്നെണ്
ആഹ്
പിന്നെ അടുത്ത് കൂടെന്നെ തോട് പൊഴ അതൊന്നുല്ലേനും ഇങ്ങക്ക് ഇണ്ടവിടെ
ഇല്ല ഇല്ല ഞങ്ങക്കും വെള്ള വെള്ളം കേറുന്ന ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല
ഏഹ്
ആഹ് വല്യ പ്രശ് ആഹ് അങ്ങൻത്തെ പ്രശ് ശ്നങ്ങളൊന്നും വന്ന്ട്ടില്ല
ഏഹ് അയ് ശെരി ഉച്ചക്കത്തെ ലെഞ്ചിനിള്ള പ്രിപ്പേരൊക്കെ തൊടങ്ങ്യോ?
തൊടങ്ങിട്ടല്ല രാവിൽത്തെ ഇതിങ്ങെടു രാവിൽത്തെ കഴിഞ്ഞിട്ടങ്ങനെ ഇരിക്ക്യന് ഇനിയിപ്പം തൊങ്ങണം എന്താണ് വെക്കെണ്ടെന്ന് ആലോച്ച് തൊടങ്ങണം
ഇപ്പം മഴെന്നില്ലല്ലോ ഇന്ന് മഴെന്നില്ലല്ലേ ഇപ്പൊ ഇവടെ ചെറിയ വെയിൽ ഇപ്പങ്ങനെ വെര്നിണ്ട്
ആഹ് ഇവിടെ ഇപ്പൊ വെയ്ല് തെളിഞ്ഞിട്ട്ണ്ട് മഴയൊന്നും ഇല്ല നമ്മൾ ഞങ്ങക്ക് നാളെ ഒരു ഇഹ് ആഹ് ശെരി യെന്നാ ശരിയാ ആഹ്